ഒഹ്
കേക്കാവോ? ആഹ് കേക്കാം. ഹൊ എന്നാ പറഞ്ഞാലും ഒരാള് ഫോണെടുത്തിട്ട് കേക്കാന്ന് പറഞ്ഞ് കേക്കുമ്പോ എന്തൊരു സന്തോഷവാന്നറിയാവോ.
അത് കൊള്ളാം എല്ലാടത്തും റെയിഞ്ച് ന്തോ പ്രശ്നൊ ഒണ്ട്
ആഹ് ആളെന്ത് ഈ മഴക്കെ ആയതിന്റെ ആയിരിക്കുവായിരിക്കും.
ആഹാ ആയിരി ക്കു ആയിരിക്കും. ആഹ് എന്നാടുക്കുവാരുന്നു?
പന്ന മഴ പിന്നേം തൊടങ്ങി.
ആഹ് മഴയായിരുന്നോവിടെ?
ഹാ മഴരുന്നല്ലോ
ആഹ് ആണൊ ഇങ്ങോട്ടു മഴ ആണൊ ആഹ് ഇങ്ങോട്ട് മഴയൊന്നും പെയ്യുന്നില്ല.
ഹാം മഴ എട വൈന്നേരാ പെയ്യുന്നെങ്കിൽ കൊഴപ്പവില്ല. പക്ഷേ പകല്
ആഹ് ആഹ് കുഞ്ഞുങ്ങളൊക്കെന്ത്യേ?
കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞാനപ്പുറത്തോട്ട് പറഞ്ഞുവിട്ടു. എനിക്കിച്ചിരി വർ ചെയാനുണ്ടായിരുന്നു ആഹ് സമാധാനായിട്ടിരുന്നു വർക്ക് ചെയ്യായിരുന്നു അനേര പറഞ്ഞ് അങ്ങോട്ട് വിട്ടു ഉം എന്ത് നല്ല പിള്ളോരെന്നറിയോ പറഞ്ഞ ഉടനെ അങ്ങ് പോവും
അയ്യോ അത് കൊള്ളാം പഠിക്കാൻ പോയോ ഇന്ന് പഠിക്ക
ഉണ്ടണ്ട് പഠിക്കാനുണ്ട് പിള്ളേർക്കാണോ എനിക്കാണോ
രണ്ടു പേർക്കും
എനിക്കുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞു പിള്ളേർക്കുള്ളത് ഇനി വേണം പതിപ്പിക്കാൻ എട്ട് തൊട്ടാണ് ഞങ്ങളുടെ സ്റ്റഡി ടൈം ഉം ആ സമയത്ത് പഠിക്കണം പഠിക്കുവല്ല ഇവിടെ യുദ്ധം കഴിക്കാൻ രാവിലെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കി
ആഹ് ആഹ് ആഹ്
ഉച്ചക്ക് ചോറുണ്ടാക്കി
ആഹ്
രണ്ടും ഇരിപ്പുണ്ട്
ആഹ് പിന്നെ എന്നാ വേക്കാന
ആവശ്യാനുസരണം വൈകുന്നേരം എല്ലാം ചൂടാക്കി പുതുതായിട്ട് ചുട്ട് എടുത്ത് നിരത്തി വെക്കും
ആഹ് അതെ അതെ അതെ ആഹ്
നാളെ ഒരു ഇന്ന് വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകവും
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഞാൻ ഇച്ചിരി കടിഞ്ചായ കുടിക്കാന്ന് പറഞ്ഞോണ്ട് എടുത്ത വെച്ചപ്പോഴാ കോള് വന്നേ പിന്നെ അതും എടുത്തോണ്ട് പോന്നു ഏഹ് അപ്പൊ ചക്ക വറുത്ത് ഉപ്പേരിയുണ്ട് അതും
ചക്കുപ്പേരിയൊക്കെ നിങ്ങക്ക് കിട്ടിയോ ഇപ്പൊ ഈ സമയം കൊണ്ട്
ആഹ് ഞങ്ങള് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയായിരുന്നേ അപ്പൊ ഞങ്ങള് നാട്ടില് ഒരു അമ്പലത്തിൽ പോയിട്ട് അപ്പൊ വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളോടെ പോവാനായിട്ട് അപ്പൊ അമ്മ കൊണ്ട് വിടാൻ വേണ്ടിട്ട് ഞായറാഴ്ച പോയപ്പോഴത്തേക്കും അവിടെ ഞങ്ങളുടെ മുറ്റത്ത് ഒരു പ്ലാവുണ്ട് അത് നിറ നിറച്ചുംഉണ്ടായിരുന്നേ അപ്പം നമുക്ക് ചുവട്ടിൽ നിന്ന് പറിക്കാൻ വിധ അതിന്റെ താഴെയാണ് നിൽക്കുന്ന അപ്പം മൂന്ന് ചക്ക പറിച്ചു അതിൽ രണ്ടെണ്ണം പച്ചയും ഒരെണ്ണം പഴുത്തതുമായിരുന്നു
പഴുത്തത് ഇങ്ങനെ വഴട്ടി അടയുണ്ടാക്കി ശർക്കരയൊക്കെ ഇട്ട് വ ഴറ്റി നല്ല സെറ്റപ്പ് ആക്കി പിന്നീട് രണ്ടെണ്ണം ഞങ്ങൾ വറത്തു ഈ വറക്കാൻ എടുത്തതിൻ്റെ മൂടും തലേ ആണോ ഈ മൂടും തലൊക്കെ എടുത്ത് വേവിച്ചു അങ്ങനെ എല്ലാം ഒക്കെ ആക്കിയ
ഇവിടെ എല്ലാ ചക്കയും ഇപ്പോഴും പൊട്ടുപോലെ ഇരിക്കുന്നതേ ഉള്ളൂ താഴെ ഇഷ്ടം പോലെ ചക്കയുണ്ട് അവിടെ ഒക്കെ പക്ഷെ ഒന്നും വിളഞ്ഞില്ലന്നെ
ആണല്ലേ ആഹ് ആഹ്
ഞാനാവിടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ പ്ലാവിൽ ഒരു ചക്ക ഇങ്ങനെ കറുത്ത മുള്ളൊക്കെ ഇങ്ങനെ നിവർന്ന് നിക്കുന്ന ചക്ക കണ്ടേ അപ്പൊ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് വിളഞ്ഞത് നമുക്ക് പറിക്കന്ന് അപ്പൊ അമ്മ പറയുന്നത് അത് കുഞ്ഞായതേ ഉള്ളൂ ഇനിയും രണ്ട് മൂന്ന് മാസം കൂടെ പിടിക്കുന്
ആഹാ ചെലപ്പ അങ്ങനക്ക നിർത്തിയ പഴു ത്ത് പോവും നമുക്ക് ഈ ചക്കെടെ ഒരു പരുവം കറക്റ്റ് എന്ന് പർഞ്ഞാ പ്രയാസവാ കണ്ടുപിടി ക്യാൻ വെളഞ്ഞു വെര്ല്യോന്ന്. തുന്നിച് കഴിഞ്ഞ ആ ഈ തുന്നിച്ച് വെച്ച് കഴിഞ്ഞാ ചെലപ്പം വെള്ളം എറങ്ങി ചീഞ് പോവും. മഴക്ക പെയ്യുമ്പഴേ.
ഒര് സൈട് അങ്ങ് പോയി കിട്ടു. അത്
അതെ അതെ അതെ അതെ
പക്ഷെ എന്നാ പർലി ഇപ്പൊ ഒരു ചക്കെന്നക്ക പറഞ്ഞാ ആ ഹ ഹ നല്ലായിരി കഴിഞീസ അട് ത്ത വീട്ട്ന്ന് ഒരു അരമുറി ചക്ക കിട്ടി. അത് പക്ഷെ ഞങ്ങക്ക് വെവി ക്ക്യാന് ഉള്ളത് അല്ലായിരുന്നു അന്ന് ചിക്കന് ഉള്ളത് കൊണ്ട് കപ്പയും ഈ ച ക്കയും ചിക്കന് ഒരു പ്രത്യേക കോമ്പിനേഷന് ആണല്ലോ.
ആ പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ചിക്കനും ചക്കയും കഴിച്ചിട്ടില്ല. അത് എന്താന്ന് വെച് കഴിഞ്ഞാ ഇവടെ ഏട്ടായിക്ക്. ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇഷ്ടവല്ല. ഏട്ടായി പറയുന്നെ അതായത് കറി വെക്ക്ന്നെ ഇഷ്ടല്ല ചിക്കൻ കറി.
ഉം
ഏട്ടായി പറയുന്ന അതൊരു ഉളുമ്പ് മണവാ അതായത് അവര് കടെ ജോലി ചെയ്യ്ന്നട്ത്ത്. കഴിക്കാനോ എങ്ങനെ ഉണ്ട് അപ്പ തിങ്കളാഴ്ച ദിവസം എല്ലാ അവടെ ചിക്കനാ അപ്പം. അവടെന്ന് പറയുമ്പ ഈ പത്ത് നൂറ് പേർക്ക് വെക്കുന്നല്ലേ. അവര് ചുമ്മാ ഒരു മായിരി വെള്ളം പോലെ ഒരു എന്താ പറയാ അത്ര സെറ്റപ്പ് ആയിട്ട്. വെ ക്കത്തില്ല നമ്മള് വീട്ടി വെക്കുമ്പോലെ വര്ല്ല ആ അപ്പ ഏട്ടയി പറ അങ്ങോട്ട് കെറി ചെല്ലുന്നെ അപ്പൊ ഒരു ഉളുമ്പ് മണവാന്നാ പറയുന്ന അപ്പ തിങ്കളാഴ്ച ദിവസം ചോറ് പോലും ഉണ്ണത്തില്ല. ചായെം വല്ല ബജ്ജിയും കഴിച്ചൊക്കെയ അങ്ങ് നിക്കുന്നേ അതുകൊണ്ട്. ഇവടെ മേടിക്കാന്ന് പറഞ്ഞാൽ ഏട്ടായി പറയും കറി വെക്ക്യാനാണെങ്കി വേണ്ട ന്ന് പറയും. പിന്നെ ഞാന എന്നാ ചെയ്യും ന്ന് വെച്ചാ ഇങ്ങനെ നമ്മള് റോസ്റ്റ് പോല ആക്കത്തില്ലേ ഇങ്ങനെ വറ ആദ്യ അതൊന്നു പുഴുങ്ങി. പിന്നെ വറ ത് അങ്ങനെ മറ്റേ ക്യാപ്സിക്കൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്റെ. യാണെങ്കി ഓക്കിയ അത് കഴിക്യാം. ഇപ്പം നമ്മള് ബിരിയാണി റൈസു ഉണ്ടാക്കി അങ്ങനേം വെച്ച് അങ്ങനെ കഴിക്കും. അല്ലാണ്ട് ഈ ചിക്കൻ കറി എന്ന് പറയുമ്പഴത്തേക്ക് ഓടിക്കൊള്ളാം പറയും.
പക്ഷെ അത് ഒത്തിരി ഒന്നും എടുക്കല്ല. നമ്മള് ചിക്ക കപ്പ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിലു ഉണ്ടല്ലോ. ഒരു ആ മാത്രം കഴിക്ക്യാം പറ്റുന്ന ഒര് നാലഞ്ച് ക കഷ്ണം മാത്രം ചിക്കൻ എടുത്ത് കറി വെക്കണം. എന്നിട്ട് ഈ ആ എന്നിട്ട് ഇ ചക്കക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോ ന
എനിക്കാണെ ചക്ക ഇഷ്ടവല്ലാന്നാണെ പക്ഷെ ചിക്കൻ കറി ഉണ്ടല്ലോ നമ്മള് വീക്കിലി. ഒന്നൊക്ക കഴിച്ചാ പിന്നെ നമുക്ക് കഴിക്യാം പറ്റത്തില്ല. ചിക്കൻ കറിക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ വേറെ എന്തെങ്കിലോക്ക ഉണ്ടാക്കാ. ആ എന്തിലൊക്ക മുക്കി വറക്കൊ പൊരിക്യോ അല്ലെങ്കില് ഷാവായ ഉണ്ടാക്കോ ബട്ടർ ചിക്കന് ഉണ്ടാക്കോ, പെപ്പർ ചിക്കന് ഉണ്ടാക്കോ, ഒക്ക ചെയ്യാലോ.
ആ ഓ ഞാന് ഇവട വന്നേ പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചിട്ടൊള്ളൂ. ചിക്കന് അങ്ങനെ വാങ്ങിക്യലേ ഇല്ല.
ചിക്കനൊക്കെ ഇപ്പ തീ പിടിച്ച വെലയും കൂടെയാണ്
ആ മറ്റോ എർച്ചികളൊന്നും കിട്ടാനില്ലല്ലോ.
ആ പ ഒന്നും കിട്ടാനില്ല തൗണ്ട് ചിക്കന് ഭയങ്കരായിട്ട് വെല കൂടി. മീൻ പോലും വരാനില്ലല്ലോ ഇപ്പൊ
ആഹ് ഓഹ് നിങ്ങള് കാശ്കാരാവോ നിങ്ങൾക്ക് ചിക്കൻ കടയില്ലേ.
ഞങ്ങക്ക് ചിക്കനും മീനും ഒക്കെ വിറ്റ് ഞങ്ങള് ഇച്ചിരി പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഉം അല്ലേലും താഴ്ത്ത കടയൊന്നും ഒന്നും ഇല്ലായ്രുന്നേ നമ്മള് പക്ഷെ തൊറന്നു. നമുക്ക് മീന് ഉണ്ടായിര്ന്നു.
ആണല്ലേ ആഹ് ആഹ് ഇവിടെ ഇന്ന് മീൻവണ്ടിക്കാരൊക്കെ വരുന്ന കണ്ടു.
പക്ഷെ ഭയങ്കര വെലയാ ആഹ് മത്തിക്ക് മുന്നൂറ്റി അറുവതായിര്ന്നുന്നലെ
അയ്യോ ഞങ്ങള് പിന്നെ കഴിഞ്ഞൂസം ഞാൻ പർഞ്ഞില്ലേ ഞായറാഴ്ച അമ്മയെ കൊണ്ട് വിടാൻ പോയപ്പൊ അവിടെ അടു ത്ത് ഒരു ചന്തയുണ്ട് അവിടെ പോയപ്പോ ഒണക്കമീ വാങ്ങിച്ചു പക്ഷേ ഇതിപ്പം എങ്ങനെ ഇപ്പം അല്ലാതെ ചിക്കനും പോത്തിനും പന്നിക്കും ഒക്കെ വെല കൂടിയാ ഒണക്കമീനും വെല കൂടും. കാര്യം അപ്പ ആൾക്കാര് ഓർക്കും ന്നാ പിന്നെ വല്ല ഒണക്കമീനും മേട്ച്ച് കഴിക്കാല്ലോന്നെക്കുമ്പ ഒണക്കമീൻ അയിന്റെ സ്വഭാവം കാണിക്കും
അല്ലേലും ഈ ഈ തീ വെലേം കൊടുത്ത് ആരും പച്ചമീ മേടിക്കാൻ പോന്നില്ല ഒരു ജൂൺ ഒര് ജൂലൈ ഒരു പകുതി ലാസ്റ്റ് വരെ ഇനിപ്പൊ ഒണക്കമീന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും
ഡിമാൻഡായിരിക്കും ഉം ഉം
കേടായി പോത്തുല്ല ഇഷ്ടം പോലെ മേടിച്ചും വെക്കാം നല്ല ടേസ്റ്റു ആണല്ലോ
അതെ അതെ അതെ
അതുകൊണ്ട് ഇനി അതിന്റെ സമയവാ വരാൻ പോവുന്നേ ഞങ്ങ്ക്കൊരിച്ചിരി ചക്ക കിട്ടിട്ട് വേണം ഇച്ചിരി ചക്കേം മറ്റേ മഞ്ഞ കളറ്ല് ഇരിക്കുന്ന കറിയില്ലേ ചിക്കൻ കറി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ചൊമലക്കളറിയിരിക്കുന്ന ചിക്കൻ കറിയാ ഉണ്ടാക്കുന്നെ
ഓഹ്
ചക്ക കിട്ടുമ്പൊ മാത്രം ഞങ്ങള് മഞ്ഞ കളർലെ ചിക്കൻ കറി ഉണ്ടാക്കും ആഹ് നല്ലതാണ് കണ്ടൊ ഇപ്പ എനിക്ക് ചക്ക വേണം അയ്ന് ഇപ്പന്നെ ചെയ്യും ഞങ്ങൊക്കെ ആണെങ്കി താഴത്തെ ചെട്ടിന്നായിരുന്നു ചക്ക ഇഷ്ടംപോലെ വരുന്നേ പക്ഷേ മൊത്തം ഏലത്തിനാത്ത് വീഴോന്ന് പറോണ്ട് അവര് മൊത്ത ചക്കയും കുരുകുരാന്നായപ്പയെ കണ്ടിച്ച് കളഞ് ആഹ് കഴിഞ്ഞ വർഷക്കെ എത്ര ചക്ക കിട്ടി
ഇപ്പൊ ഇവിടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെളഞ്ഞു വരുന്നേള്ളൂ ഇവിടെ ഏട്ടായിടെ വീട്ടില് പക്ഷെ ഞങ്ങള് എന്റെ വീട്ടിലാണെങ്കി അത്യാവശ്യമായി. അന്നേരം അടുത്ത വീട്ട്ലൊക്കെ ആണെല് ഈ പറഞ്ഞ പോലെ വെ ട്ടിക്കളയുന്നുണ്ടായിരുന്നു കഴിഞ്ഞെടക്കെ അന്നേരം ഇഷ്ടം പോലെ നല്ല വെളഞ്ഞ ചക്ക ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം വീട്ടീ പോയപ്പം രണ്ട് മൂന്ന് ചക്ക എടുത്തോണ്ട് വന്നായിരുന്നു പോണ്ട അവിടെ പോമു പിന്നെ അവിടെ അച്ഛനാണെങ്കിലും പോകുന്ന പണിക്ക് പോകുന്ന സ്ഥൽത്താണേലും ഇഷ്ടം പോലെ ചക്കയുണ്ട് അപ്പം നമുക്കതൊക്കെ എടുക്കാം നമ്മളൊന്ന് ചെല്ലണ്ട പ്രശ്നമേ ഉള്ളൂ ചക്ക കിട്ടാൻ
അതെ പ്പം എസ്റ്റേറ്റിലൊക്കെ പോയി ഞങ്ങള് അവർക്ക് ഈ സമയംക്കെ ആവുമ്പോ നല്ല വെളഞ്ഞ ചക്കയൊക്കെ കിട്ടുമ്പം അച്ചൻ ഫോൺ വിളിക്കുവേ ഞങ്ങള് അവിടെ ചെന്ന് ചക്ക എടുത്തോണ്ട് വീട്ടി വരുവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ വീ ട്ടി പോന്നില്ലല്ലോ
ആഹ് അതാണ്
നമ്മുടെ തെരക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് തല പോലും കാണിക്കാൻ പറ്റു ന്നില്ലാന്ന് ആയി ശേ എന്ന ചെയ്യാനാ
ആഹ് അതെ അതെ എല്ലാം കടന്നു പോയി കാലം കടന്നു പോയിരിക്കുന്നു
എനിക്കാണെ ഈ ഈ ആഴ്ച ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട് അപ്പൊ പിന്നെ ഒന്നും നടക്കത്തില്ല
നടക്കത്തില്ല ആഹ് ആ
കിട്ടുമ്പ നമുക്ക് തുണി അലക്കണം, പെരക് അകം തുടയ്ക്കണം, കുറേ തയ്ക്കാനുള്ള തയ്ക്കണം
അതാ പറഞ്ഞെ ശരിക്കും പറഞ്ഞാ ഞായറാഴ്ച ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുല്ല ഞായറാഴ്ചയാണ് നമുക്ക് ബാക്കി ദിവസ ത്തെ കഴിഞ്ഞു അധികം ജോലി വരുന്നത്
ഞായറാഴ്ച അവധി എന്നൊരു പേരേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസം ഈ ഞായറാഴ്ചയ
ബാക്കി എല്ലാ ദിവസവും ഒരേ ടോണിലങ്ങ് പോവുഎ എന്നും ചെയ്യുമ്പോലെ എണീക്കുന്നു ചെയ്യന്ന് തോന്നുന്നു
സത്യം പറഞ്ഞ ഞായറാഴ്ച ഉണ്ടല്ലോ ഒന്നും തിന്നാൻ പോലും സമയം കിട്ടു
അതെ അതെ അതെ അതെ അതെ അന്നാണ് ഒട്ടും നമക്കൊരു വിശ്രമം ഇല്ലാത്തൊരു ദിവസം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്
ഇ ഇപ്പൊ പിള്ളേർ സ്കൂളിൽ പോയ് തുടങ്ങിയപ്പോ എനിക്കും തോന്നുന്നുണ്ട് ഞായറാഴ്ച ഒരു വൃത്തികെട്ട ദിവസണ് ന്ന് ഇതിന് മുമ്പൊക്കെ നല്ല വ്യാ ദിവസങ്ങളായിരുന്നു ഞായറാഴ്ചകൾ
ഇപ്പോ എല്ലാം അങ്ങ് തിരക്ക് പിടിച് പോയി ആർക്കും ആർക്കും സമയവും ഇല്ല ഒന്നും ഇല്ല
പിള്ളോരൊക്കെ ഇച്ചിരി വലുതായിട്ട് വേണം
ആഹ് ഇപ്പോ അങ്ങനെ തോന്നും ഓരോ സ്റ്റേജ് വരുമ്പോ അങ്ങനെ തോന്നു ഇപ്പൊ നമ്മൾ വിചാരിക്കും പിള്ളോര് വലുതായിട്ട്, പിന്നെ തോന്നും പിള്ളാര് കുഞ്ഞയിട്ടിരുന്ന മതിന്നൊക്കെ
അതിലും കാര്യം ഇതിപൊ ഞങ്ങക്ക് ലീവ് ഉള്ളപ്പം ഹസ്ബൻറിന് ലീവ് ഇല്ലല്ലോ അതുകൊണ്ട്ന്നെ ഞങ്ങൾക്ക് ആകെപ്പാടെ അതൊരു പ്രശ്നമാണെ എല്ലാവാരും കൂടി ഇരിക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് ഇല്ല
ഇനിയില്ല അതെ അതെ അതെ അതെ അതൊരു
ഈ ഓണം ക്രിസ്മസിന് വെക്കേഷനൊക്കെ ആവണം അങ്ങനെ വരുമ്പോൾ മാത്രം ഒരു തിങ്കളാഴ്ച കിട്ടൂ. അതും ഒറ്റ തിങ്കളാഴ്ച മാത്രം
ആഹ്ഹാ അയ്യാ അയ്യോ പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു ഹസ്ബൻറ് ആദ്യം ജോലി ചെയ്തെടുത്ത് ചൊവ്വാഴ്ച ആയിരുന്നു അവധി അന്നേം ഈ പറഞ്ഞ പറഞ്ഞപൊല ഞായറാഴ്ച എല്ലരും ഇണീരിക്കുമ്പോഴത്തേക്കും പുള്ളി ജോലിക്ക് പോകും പക്ഷെ ഇപ്പോഴ ത്തെ ജോലിയിൽ ഞായറാഴ്ച
ആഹ് ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ ഞങ്ങക്ക് ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്ത് ഒ ഒരിക്കലും മാറാനും പോകുന്നില്ല സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട്
ആഹ് ഹാ മം ആഹ് എൻറെ അമ്മായി വിളിക്കുന്നു ഞാനൊന്ന് പിന്നെ വിളിക്കാവേ
ആഹ് അമ്മായിനെ അന്വേഷിച്ചന്ന് പറയണേ ആഹ് ശരി ശരി